ഹലോ
ആഹ് പറഞ്ഞോളൂ
ആഹ് എന്താണ് വിശേഷം?
വിശേഷം സുഖായിട്ടിരിക്കുന്നു.
എന്തായി ചായുടി ഒക്കെ കഴിഞ്ഞോ?
ആ ചായൂടി എല്ലാം കഴിഞ്ഞു. മോള് സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽന്ന് കുറച്ച് മുന്നേ എത്തിയതേയൊള്ളൂ എന്നിട്ട് അമ്മയുടെ കൂടെ പുറത്തോട്ട് പോയി കുഞ്ഞാൾ എന്റെ കൂടെ ഉണ്ട്
ആഹ് ചായക്കെന്താ കടി
ചായക്ക് അവിടെ പ്രത്യേകിച്ച് കടിയൊന്നു ഇല്ല ഞങ്ങൾ ഉച്ച ക്ക്‌ ചോറ് കഴിക്കണ താമസിച്ച അപ്പൊ മൂന്ന് മണി മൂന്നരക്കെ ആകും ചോറ് കഴിക്കുമ്പൊ അത് കഴിഞ്ഞ് ചായയ്ക്ക് കടിയായിട്ടില്ല ചായ ഇടും ഞാൻ ചായ കുടിക്കാറില്ല. കട്ടൻ ചായ.
അയ് ശരിയാ ആഹ്.
ഉം
ഇന്ന് ഉച്ചക്ക് എന്തായിനു
ഉച്ചക്ക് ആ ഞങ്ങള് എവിടെ ആ തീരപ്രദേശത്തുള്ളവരാ ഓഹ് നമ്മുക്ക് മീൻ മീന് കിട്ടും ശെ ഈ ഇടയായി കടല് നല്ല ഇതായതുകൊണ്ട് കടല് ഏറുന്നോണ്ട് ആരും പണിക്ക് പൊയ്ക്കൂടാ അതുകൊണ്ട് തന്നെ ഇപ്പൊ മീനും കിട്ടുന്നില്ല അതുകൊണ്ട് പച്ചക്കറി വെച്ച് ഉം നമ്മള് തൽക്കാലം കഴിക്കുന്നുണ്ട് എന്നാലു ഇവിടെീ ഇവിടെ ചോററങ്ങത്തില്ലർക്കും
അത്‌ ശെരി ആ
കഴിഞ്ഞ ഞായറാഴ്ച കടല് കുറച്ചു പേര് കടല് മൂന്ന് പേര് കടല് പോയി കടലിൽ പോയിട്ട് വള്ളം വള്ളം ഉൾപ്പെടെ പോയി അങ്ങനെ തിരിച്ച് കിട്ടില്ല പോയി ഇങ്ങെയാണ് ഒരാൾ കെട്ടിയത് അതുകൊണ്ട് ആരും ഇപ്പൊ എല്ലാർക്കും പേടി ഇവിടെ ഞാൻ എന്റെ ആ അമ്മായിഅപ്പൻ കടലില് പോകും അപ്പൊ ഇന്ന് ഇല്ലാന്ന് പറയുന്നു അങ്ങനെ ഇന്ന് കടലില് പോയി ഓ വല്ലതും കിട്ടുകവാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എത്തും
അതെ അതെ ആ നല്ല മായാവല്ലേ
മഴ ഇങ്ങോട്ടേക്ക് അധികം മഴയൊന്നുല്ല മഴയില്ലെങ്കിൽ പോലും ഹ് കടലിൽ പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്
അച്ച ആ
ഞങ്ങക്കിവിടെ അധികം കുഴപ്പൊന്നും ഇല്ലാത്ത പ്രദേശവാ
അതെ ആ ആ മക്കളൊക്കെ
മക്കളൊക്കെ ഒരാള് പള്ളില് പോയി ഹ ഇവിടെ കുറച്ച് ചെറിയൊരു പെരുന്നാൾുണ്ട് അപ്പ അങ്ങനെ പോയക്കവാ കുഞ്ഞ ആറസ സായതേള്ളൂ. അപ്പം ഞാനും കുഞ്ഞാളും വീട്ടിലാ
ആ ആ അങ്ങനെ
അവിടെ എന്താ വിശേഷം
അവിടെ സുഖാണ് കുഴപ്പൊന്നുല്ല ഞാന് ഉം ഇന്റെ വീട്ടിലായിരുന്നു പ ഹ് ഭർത്താവിന്റെ വീട്ടിക്ക് വന്ന്ക്കാ
ആണോ നിങ്ങക്ക് അവിടെ എങ്ങനെയാണ് മീനൊക്കെ കിട്ടാറുണ്ടോ
വല്ലപ്പോള് കിട്ടും ചെലപ്പോ
എങ്ങനെയാണത് വിലക്ക് എങ്ങനെയാാണ്ോ വില കൂടുതലാണോ
ചില മീനുകളൊക്കെ നല്ല വിലാണ് മത്തിക്കൊക്കെ കുറവായിരുന്നു ചാള
അവിടെ എല്ലാ സൈസും മീനും കിട്ടും മീന് കിട്ടുന്ന പ്രദേശ ആണോ
അല്ല അവളല്ലാത്ത കിട്ടും
അല്ല ചെല സ്ഥലത്തൊക്കെ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പൊ അവൻ പറഞ്ഞത് ഞങ്ങക്ക് അവിടെ മീൻ അങ്ങനെ കിട്ടാറൊന്നുല്ല മീൻ കിട്ടുന്നെങ്കിൽ പോലും ഐസ് ഇട്ട മീനൊക്കെയാണ് കിട്ടുന്നത് അപ്പോ ആഹ് കഴിക്കാൻ അധികം ടേസ്റ്റ് ഒന്നും ഇവിടെ കായൽ മീനാണെങ്കിൽ ശരിക്കും കിട്ടുമന്ന് പറഞ്ഞു
മം മീന് ഇടക്ക് കിട്ടലുണ്ട് മീകാരം വരുവല്ലോ
മീൻകാരം വരുവോ അല്ലാതെ നമ്മുക്ക് ചെന്ന് നേരിട്ട്
ഞങ്ങ ആ അഥവാ മീൻകാരൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോ ആ വഴിയിൽ എവിടേലും ആഹ ഉണ്ടാവല്ലോ വണ്ടികള് അപ്പൊ അവിടെ പോയി വാങ്ങിക്കും അങ്ങനെ
ഓക്കെ ഓക്കെ
അങ്ങനെ തീരെ കിട്ടായിക അങ്ങനൊന്നുല്ല എന്നാലും നമ്മ പോയി വാങ്ങിക്കണം എന്നാണ് എന്നെയുള്ളൂ
വെലയൊക്കെ കൂടുതലാണോ അതോ നമുക്ക്
ഏ ചെല വല്യ വല്യ മീനുകളൊക്കെ ആണല്ലോ നല്ല വില ബാക്കി കുറച്ച ചില മീന് ഇപ്പൊ നൂറ്റി നാല്പതാ ആഹ് കിലോ എത്ര ഉണ്ടന്ന് പറഞ്ഞരുന്നു മത്തിക്ക്. അങ്ങനെ,
ഇനി ഞങ്ങൾക്കും ഇനി നാളെ അല്ലെങ്കിൽ മറ്റൊന്നാള് ചന്തയിൽ പോണം ഈ പച്ച പച്ചക്കറികള് വാങ്ങനെ ഞങ്ങള് ഒരുമിച്ചാണ് വാങ്ങുന്നെ. ആ അല്ലാതെ കടകളില് - പോയിട്ട് ഒരു കിലോ, രണ്ട് കിലോ അങ്ങനെ മേടിക്കത്തില്ല, ഒരുമിച്ച് ഇപ്പൊ പഞ്ചസാരൊക്കെയാന്നൊണ്ടങ്കിൽ ഒരു- ചാക്കെടുത്തിടും പത്ത് കിലോന്റയില്ലേ പത്ത്- പത്ത് കിലോന്റെ എടുത്തിടും. ഒരു മാസത്തേക്കിന് രണ്ടു മാസത്തേക്കുള്ള സാധനങ്ങളായിട്ട്. പിന്നെ, അരി അരി ചാക്കായിട്ട് എടുക്കും. അതൊക്കെ ആവുമ്പോൾ നമുക്ക് ലാഭമാണ്. അങ്ങനെ പോയാൽ ഒരു മാസം നമുക്ക് പൈസ ഏ മിച്ചം പിടിക്കാൻ പറ്റും.
അതെ അതെ.
ആഹ് അപ്പൊ അതിന് ഞങ്ങള് പോവും, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് പോവണം. കാരണം സാധനങ്ങളൊക്കെ തീർതിരിക്കുവാ
അതെ ലേ ഉം അങ്ങനെ അപ്പ എല്ലാരും എന്ത് ചെയ്യണേ വീട്ടില് ആരൊക്കെയുണ്ട്?
വീട്ടില് വീട്ടില് എല്ലാരും ഉണ്ട്.
ആ ആഹ് ബ
ഏ ഭർത്താവ് പുറത്താണ്,
അതെ ആഹ് ആ.
ഉം ബാക്കി എല്ലാരും ഉണ്ട്. പിന്നെ, അമ്മയുണ്ട്, അച്ഛനുണ്ട് എല്ലാരും ഉണ്ട്.
ഓക്കെ
ആഹ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുവോ, അതോ വീട്ടിൽ വേറെ ആരെങ്കിലൊക്കെയണോ ഉണ്ടാക്കുന്നേ?
ഭക്ഷണം നമ്മൾ തന്നെ ണ്ടാക്ക.
ആഹ് നന്നായിട്ട് പാചകം ചെയ്യോ?
ആഹ് എനിക്ക് കുക്കിന്റെ ആളാന്ന്.
ആണോ, എനിക്ക് എനിക്ക് പാചകങ്ങനെ അധികം വഷം ഒന്നുല്ല. ആഹ് എന്നിരുന്നാൽപോലും തട്ടിക്കൂട്ടി ഉണ്ടാക്കും. ഉണ്ടാക്കുന്നത് അധികം രുചിയും കാണത്തില്ല.
ആഹ് ഞാനീ കല്യാണത്തിന് മുന്നന്നെ തുടങ്ങിക്ക്ണ്. ഓരോന്നും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും. പിന്നെ, കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ -
പുണ്യം കാണും.
ആഹ് പിന്നെ യു ഉഹ്. പിന്നെ, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോഇടലില്ല. അതൊക്കെ കല്യാണത്തിന് മുന്നേന്നു യൂ- യൂട്യൂബില് ഇട്ടത്. ഇപ്പൊ അതൊന്നുല്ല ഇടാന്. ഇപ്പൊ കുട്ടിയുള്ള കാരണൊന്നും നടക്കണില്ല.
എന്തോരം പ്രായമുണ്ട് മക്കൾക്ക്?
ഒരു മോന്. ഒരു മോനൊള്ളു രണ്ടര വയസ്സ്.
ആഹ് അപ്പൊ, എന്റെ കുഞ്ഞിന് ആറു മാസമേ ഉള്ളൂ അപ്പൊ കുഞ്ഞിനെ നമുക്ക് അമൃത- അമൃതം പൊടി അമൃതം പൊടി അല്ലാതെ എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കാം?
ആഹ് രാഗി, രാഗി കൊടുത്തീരുന്നു ആ ആഹ പിന്നെ കുന്ന ഉന്ന അല്ല എന്താണ്? ഉന്നക്കായ ഉന്നക്കായ,
ഉന്നക്കായന്ന് പറ പറഞ്ഞ?
എന്നിട്ട് നേന്ത്രക്കായയുടെ- പൊടിക്കുവലോ ഉണക്കിട്ട് പൊടിക്കല്ലോ ഉം
ഓഹ് മഴ വന്നും പോയി നിക്കുന്നു, ഈ സമയത്ത് എവിടെ കൊണ്ടിട്ടു ഉണ
ഇപ്പളല്ലാ, നമ്മള് അതിന് മുന്നേ നേരത്തെ ആക്കി വെക്കണം.
ആഹ് ആഹ്.
അങ്ങനെയന്നെ എന്താണ് ഉന്നങ്കായ ആ ഉന്നങ്കായ.
മുട്ടയുടെ വെള്ളയാണോ, മഞ്ഞയാണോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്?
അത് ഇപ്പൊ ആറ് മസായിട്ട അങ്ങനെയല്ലല്ലോ രണ്ടും കൊടുക്കാലോ.
അല്ല, വെള്ള കൊടുത്താ ദഹിക്കത്തില്ലന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാ ചോദിച്ച് മഞ്ഞയും വെള്ളയും കൊടുക്കോ?
ഇല്ല ഇവൻക്കൊക്കെ ഞാന് പുഴുങ്ങീട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊഴപ്പൊന്നുണ്ടായില്ല
കൊഴപ്പയില്ല എൻ്റ മോൾക്കിതുവരെ കൊടുത്തിട്ടില്ലാ അ അറിയത്തില്ല അതേപോലെ തന്നാ ആ മീൻ കൊടുക്കുവോ ഇല്ലയോന്നൊക്കെ ഞാൻ നോക്കി നോക്കിയപ്പോ നമ്മള് ഫോണില് നോക്കുവല്ലോ ഇങ്ങനെ പോ അപ്പ് പ്പോ കുഞ്ഞുങ്ങൾക്ക് മീൻ കൊടുത്ത് കഴിഞ്ഞാ ദഹിക്കാൻ പാടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാറ് കാണിച്ചു അപ്പൊ മീൻ കൊടുക്കാന് മടിച്ചിട്ട് ഇതുവരെ ഒന്നും കൊടുത്തില്ല അമൃതം പൊടി രാവിലെ രാവിലെ റാഗി കൊടുക്കും അത് കഴിഞ്ഞിട്ട് ആഹ് ഉച്ചക്ക് നമ്മള് വീട്ടി തന്നെ ബീറ്റ്റൂട്ടില്ലേ ബീ റ്റ്‌റൂട്ട് ക്യാരറ്റ് അ ചോറ് ഇത് മൂന്നും ഇട്ട് ആട്ടി അത് വെച്ച് കൊടുക്കും വൈകുന്നേരം അമൃതം പൊടി കലക്കി കൊടുക്കും രാത്രി അതേപോലെ തന്നെ അമൃതം പൊടി
റ്റേന്നിട്ടാ ഇങ്ങള് പറഞ്ഞ പോലെ രാവിലെ ഉന്നന്തായേടെ അത് കൊടുക്കും പിന്നെ ഉച്ചയാവു മ്പന്തി ത്തിന് ചെൽപ്പോ തോര് പരിപ്പില്ലേ ഡാള് വെച്ചിട്ട് അതങ്ങൻ ആഹ് അങ്ങനെ വെച്ച് കൊടുക്കും
മൂത്തയാൾക്കങ്ങന കൊടുത്തിട്ടുണ്ട് പരിപ്പ് ക്യാരറ്റ് പൊട് ഉരുളക്കിഴങ്ങ് അങ്ങനെ എ വെച്ച മൂത്തയാക്ക് കൊടുത്തിട്ടുണ്ട്
അയ്ശരി ആഹ്
പക്ഷേ എന്റ അ മോൾക്ക് ഇ ഇങ്ങനെ രണ്ട് രണ്ടര വയസ് വരെ എല്ലാം മിക്സിയിലിട്ട് ആട്ടിയാണ് കൊടുക്കുന്നേ കൊടുത്ത് പിന്നെ ഒരു തരി ഒരു കുഞ്ഞ് ക കഷ്ണം പോയാ പോലും കുഞ്ഞ് ശർദ്ദിക്കും ആട്ടി അല്ലാതെ ഒരു ആഹാരവും കൊടു ക്കാൻ പറ്റത്തില്ല ഇപ്പ നാല് വയസ് വരെ അങ്ങനെയാണ് ചോറ് പോലും മിക്‌സീലിട്ടാ ട്ടിയാ കൊടുത്തോണ്ടിര്ന്നെ പിന്നെ പിന്നെപ്പിന്നെ എന്തുവാ
അല്ലാ ഇവനിക്ക് അ മിക്സീലിട്ടടിക്കണതോ ഒന്നും ഇഷ്ടല്ലാ അഅ് പോലെ പഴം നേന്ത്രപ്പഴം പുഴുങ്ങീട്ട് നേന്ത്രപ്പയം പുയുങ്ങീട്ട് മിക്‌സീലിട്ടര അ ഒന്നും ഇഷ്ടല്ല ഈ കയ്യി തിരുമ്പി വെച്ചിട്ട ഓൻ തിന്നണൊള്ളൂ
ഓ അതുകൊണ്ട് തന്നെ മൂ എ ആഹ് രണ്ടാമത്തെയാക്കാട്ടി കൊടുക്കുന്നില്ല ഒരു ഒരു വയസ്സ് വരെ വല്ലതും ഇങ്ങനാ നമ്മള് ഈ അ ക്യാരറ്റൊന്നും കൊടുക്കാൻ പറ്റ പല്ലില്ലാതെ എന്തെയ്യാൻ വേണ് ടെ അങ്ങനാട്ടി കൊടുക്കും അതിനു ശേഷം ആഹ് അമ്മ പറഞ്ഞു നമുക്ക് കുഞ്ഞ് കുഞ്ഞായിട്ട് നല്ല വേവിച്ചിട്ട കൈ കൊണ്ട് ഞവിടി കൊടുക്കാന്ന് പറഞ്ഞു
ആഹ് ആഹ്
അല്ലാ ഒരനുഫൊണുണ്ടല്ലേ മു
അതെയതെ ആഹ് ആഹ്
ഉം
ഉം
നിങ്ങക്കവിടെയൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥയിപ്പെന്താ
നല്ല മയല്ലേ മയക്കാലം
ഓ ഇവടെ മഴയില്ലാ മഴാ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ പെയ്തതായി പിന്നെ മഴയൊന്നില്ലെന്നാലും തുണിയൊക്ക കഴുകാൻ വേണ്ടി കെടപ്പുണ്ട്
ആഹ് രാവിലെ എണിച്ചാ നല്ല മയ ഉശയാവുമ്പത്തിനും ചെലപ്പ വെയില് വരും പിന്നെ മയ വരും എന്നാലും നല്ല വെയില് വരും നല്ല മയ ഇണ്ട്
മഴയില്ല എന്നാലും അ മഴയിണ്ടെങ്കി പോലും ചൂടിനൊരു കൊറവില്ല
യാ ആഹ്
ഞങ്ങള് വീട്ടിന്റെ മെകളില് ഷീറ്റിട്ടിട്ടുണ്ട്
അയ് ശരിയാ
ആഹ് ഷീറ്റിട്ടിട്ടുണ്ടെങ്കി പോലും അ് നല്ല ചൂടാ
അതെ ആഹ്
പിന്നെ എന്താ
എന്താ ചേച്ചി വർക്ക് ചെയ്യിണ്ടോ
ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നു മാനേജർ ആയിട്ട് ഒരു പമ്പില് പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. അതിനുശേഷം ഡെലിവറി ഒക്കെ ആയപ്പോ പ്രസവം അടുത്ത സമയത്ത് ഏഹ് ഒമ്പതാം മാസം വരെ പോയി അതിനുശേഷം പോവാൻ പറ്റിയില്ല പിന്നെ അവര് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ഞാൻ കുഞ്ഞുവാവയ്ക്ക് രണ്ട് രണ്ടര മാസം ആയപ്പോ പിന്നെയും പോയിത്തൊടങ്ങി. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ വാവ പാലൊന്നും കുടിക്കത്തില്ല അങ്ങനെ പിന്നെ വീണ്ടും നിർത്തി നിർത്തിയിട്ട് ഇപ്പ ഇപ്പൊ രണ്ടു മാസം ആവുന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് കംപ്ലീ മുഴുവൻ സമയോം
അയ്ശെരി ആഹ് അങ്ങനെ
ഇവിടെ എങ്ങനെയാ ജോലിക്ക് പോകുന്നുണ്ടോ
ഇല്ല ഞാന് ഇപ്പം മോണ്ടിസ്റ്റോറിടെ കോഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ അയിന്റെ ട്രെയിനിങ്ങിന് ആ അതാണ് കോഴ്സ് ചേർന്ന്
വീട്ടിലെ പിള്ളേരെ എഴുതി പഠിപ്പിക്കുന്നുണ്ടോ
അങ്ങനെയല്ല ഞാന് എന്താ പറയാ മോണ്ടിസ്റ്റോറിയുടെ കോഴ്സ് ഇല്ലേ ഓൺലൈനിൽ ചേർന്നിട്ട് ഒരു ഒരു കൊല്ലം ആവണോല്ലോ
അത് പഠിക്കുന്നതിന് വല്ല മെച്ചവുണ്ടോ ഞാനിങ്ങനെ പ ഇത് ഇത് പരസ്യവൊക്കെ കണ്ടിട്ടുണ്ട്
ആ ഇണ്ട് കൊറെ പേർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുമുണ്ട്
ഓഹ് അങ്ങനെ പരിചയത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ
എനിക്ക് പരിചയത്തിലാണ് അങ്ങനെ കിട്ടിയിട്ടില്ല ഞാനിപ്പോ ആദ്യായിട്ടാ ഇതില് കേറണത്
എന്തായാലും ഒരു വർഷം ഒരു വർഷം ആയില്ലേ
ആ ഒരു വർഷമായി എക്സാം കയിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല.
ഞാൻ ഇതേപോലെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് കേട്ടിട്ടുണ്ടോ
ആഹ് കേട്ടിട്ടുണ്ട്
ആഹ് അത് പഠിച്ചു മൂന്ന് മാസം പ്പൊ ക്കോ മൂന്ന് മാസ സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. അങ്ങനെ അത് പഠിച്ചു സർ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് അവര് പറഞ്ഞു അമ്പതിനായിരം രൂപ നമ്മള് കൊടുക്കണം എന്തോരെക്സാമെന്ന് പറഞ്ഞു ആ എക്സാമ് നമ്മൾളറ്റൻഡറ് ചെയ്യണം. അറ്റന്റെയ്താ മാത്രെ ജോലി കിട്ടൊള്ളൂന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മടിച്ച് എന്നെച്ചാ ഇനി ആ പൈസ കെട്ടി വെച്ച് കഴിയുമ്പോ ജോലി കിട്ടില്ലാന്നൊണ്ടെങ്കി നമ്മുടെ ക്യാഷ് പൈസ പോവാല്ലേ
അതെ അതെ
അപ്പൊ അതുകൊണ്ട് പിന്നെ മടിച്ചിട്ട് പിന്നെ അതിന് പോയില്ല
അയ് ശെരിയാ
ഇത് വെല്യ കൊപ്പൊന്നൂല്ല ആരങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞൊന്നുംല്ല്യ. എന്റെ ഫ്രണ്ട് ഒരാള് ഇങ്ങനെ ചേർന്നപ്പൊ ഞാനും അങ്ങട്ട് കൂടി ചേർന്നതാ
എന്തായാലും പരിചയത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയോ
ആളിപ്പോ ജോലിക്ക് നോക്കണില്ലാത്രേ ആളിപ്പൊ പുതിയ എന്താ പറയാ കുട്ടിയുള്ള കാരണോണ്ട് അപ്പൊ പിന്നെ നോക്കണില്ല പഠിത്തം കയിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി.
ആ സർട്ടിഫിക്കറ്റും വെച്ച് വീട്ടിലിരിക്കുന്നു ആ എന്റെ അവസ്ഥയും അത് തന്നെ പൈസ ഇല്ലാത്ത പൈസ മുടക്കി പഠിച്ചു പക്ഷെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വീട്ടിൽ ഇരിപ്പുണ്ട് എന്തിനാണ് പഠിച്ചേന്നാണ് ഇപ്പൊ ഞാൻ ചോദിക്കണത്. അതും അതും ഗർഭിണിയായ സമയ ത്താ വയറും വെച്ചാണ് ഞാൻ ബുക്കൊക്കെ വാങ്ങാൻ പോയിക്കൊണ്ടിരുന്നേ ബുക്കന്ന് വെച്ചാ ഒരു ലോഡ് ബുക്കുണ്ട്.
ഉംഹ് ഉംഹ് അങ്ങനെ
പിന്നെ അവിടെ എന്തുവാ വിശേഷം
ചുഖാണ് അങ്ങനെ പോണ് ഞാനിപ്പോ ഇന്നാവന്നിട്ടുള്ളൂ രണ്ട് മൂന്നാഴ്ചായി വീട്ടില്
എവിടെ ആ ഭർത്താവിന്റെ വീട്ടിലായിരുന്നല്ലേ?
അല്ല! ഞാനിപ്പൊ ഇന്റെ വീട്ടിലേന്നു ഇന്നാണ് ഭർത്താവിന്റെ വീട്ടിക്ക് വന്നത്
ഓ അവിടെ എങ്ങെനെയാണ് എല്ലാരും സന്തോഷത്തോടെ തന്നെയാണോ? അല്ല ചെല വീട്ടുകളിൽ അമ്മായിഅമ്മ പോര് അങ്ങനെയൊക്കെണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ച്
ആഹ്